ഹലോ ആ എന്താ അർത്താനൊക്കെ
സുഖം തന്ന പ്രത്യേകിച്ചില്ല അതൊപ്പ തന്നെയാണ് എന്താ പിന്നെ അവിടത്തെ വാർത്തനൊക്കെ
നല്ലതന്നെ അങ്ങനെ പോണു എന്താ ചായ ചായ്ടി കഴിഞ്ഞോ
ആ തായനെ
ഏ ശരി ആ ആഹ സ്കൂളട്ടന്നു എന്താ കല്യാണം ഇണ്ടായിന് കല്യാണം കഴിഞ്ഞഞ് ഒന്ന് ഇരിക്കാണ്
ഏ കല്യാണംണ്ടായിരുന്നു
ആ ആ ആ
പ്പൊ മയക്കാത്തന്ന് മഴല്ലേ
ആ ഭയങ്കരമായേനി രണ്ട് മൂന്നാ ദിവസം ല്ല ലെന്നെയുന്
ആ ഇ രാവിലക്കെ ഇവിടക്കൊക്കെ നല്ല വെയിലല്ലാരുന്നു
ആ ആ അവിടുക്കും ഇവിട ഇപ്പ രാവിലെ കുഴപ്പൊന്നുമില്ല ഇനിപ്പപ്പോ ഉച്ചന്റെ ശേഷാണ് മഴടങ്ങിയത്
ആ ശരി കല്യാണം ഞങ്ങക്ക ഇന്നല കല്യാണം നല്ല വലിയൊരു കല്യാണല് സ്കൂള് ഇ പ്പള്ള സമയത്ത് കല്യാണണ്ടായാലേ ഭയങ്കര ബുദ്ധിമുട്ടാണത് ആ കുട്ട്യാളെ കൊണ്ടവാൻ കയ്യൂല അ കുട്ട കുട്ട്യാള് കുട്ട്യാളെ കൊണ്ടാകാതെ പോയിക്കാണ്ട് വന്നച്ച കതിലേറെ ഫൊർത്യേട ല്ലേ
ആ ആ കല്യാണത്തിന് കൊണ്ടോവാതെ വല്യ കല്യാണാവും ഉം വൽ ഞങ്ങക്കും രണ്ടീസ കല്യാണം വല്തെന്നെ ന് ചെക്കേന്റെ കല്യാണേ നി അട് അടിപൊളി കല്യാണം വീടിന്റെ അടുത്ത്ള്ളെ പ എന്ത പലവിത
ആ ശരി ഇപ്പൊ മുമ്പത്തെ മാതിരി യല്ലേ ഇപ്പൊ കല്യാണംന്ന് പറഞ്ഞാൽ കുട്ട്യാക്ക് പോക കല്യാണാണെ ക്കെ ചോറും ഒരു ചോറും അച്ചാറുംണ്ടാവല്ലോ ആ അതെന്നെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാ
പലവിധം ഫുഡും കാര്യവും
ഉം
പലതും ഫുഡും കാര്യൊക്കല്ലെ പ്പൊ എത്ര വിധ കൊടുക്കണ് കഴിഞ്ഞ
ആ
മുട്ടായ്യാളായിറ്റും പലവിധ സാധനങ്ങളൊക്കെല്ലേ
ആ അതിനാണ് മക്കള് പോര്ണത് അല്ലാതെ ചോറ്ന്നാനൊന്നല്ല
ചോറൊന്നും കഴിച്ചൂലാ
ഉം
ഓൽക്ക് ഓൽക്ക് മുട്ടായിം മ് മുട്ടായിം കാര്യൊക്കെ തിന്നാനാണ്
ഉം ഈ ഐസ്ക്രീമെ പലയാധി വിധ ഐസ്ക്രീമും അതൊക്കെണ്ടാവും
കാര്യക്കെണ്ടാവും
ഉം ദേ ഈമഴക്കാലത്തെ മഴക്കാലത്തൊക്കെ അതൊക്കെ കൊടുത്താലും
അയിനിപ്പോ പണ്ടത്തെ പോലെ വീട്ട് വെച്ചിട്ടില്ലല്ലോ ക്കൊടിറ്റൊറിയത്തിലല്ലേ അതിനുള്ള ആൾക്ക ക്കരുല്ലേ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുല്ലല്ലോ ഉം കല്യാണത്തിന് ഓല് ബോഫ ആൾക്കാരെ നിർത്തല്ലെ ഞമ്മള് ഉം ഞമ്മള് അവിടെ ഇരുന്ന് കൊടുത്താ മതി. ഒക്കെ ഞമ്മുക്ക് റെഡി ആക്കി തരും ഉം ഒക്കെ റെഡി ആക്കി തരുവല്ലോ പണ്ടൊക്കെല്ലയിനോ അങ്ങനെ ഞമ്മള്ന്നെ പോയിണ്ടാക്കലും ഞമ്മള്ന്നെ മൈലാഞ്ചി ഇപ്പൊ മൈലാഞ്ചി ഇടാനും പൈസ കൊടുത്താനും ആൾക്കാരെ കിട്ടും ഡ്രെസ്സ് മാറ്റാനും മേക്കപ്പ് ചെയ്യാനൊ ആൾക്കാരെ കിട്ടുലോ പണ്ടത്തെ കല്യാണയിനു രസം ഇപ്പ ഇന്നത്തെ പോലൊന്നും അല്ല പണ്ടൊക്കെ നല്ല രസേയിന്
ഇപ്പത്തെ കല്യാണൊന്നും വല്യ രസോന്നുല്ല ആ രസത്തി കൂടെ പോവുലത് ഇപ്പത് പൈസ കൊണ്ടൊരു പരിപാടിയാ.
ഉം ഞമ്മള് വീട്ടുകാരന്നെ പ്പ മൈലാഞ്ചി റ്ററിലും ഒരു ക്കി തരലും അത് വേറെ രസന്നെ ആണെ വീട്ടില് വെച്ചിട്ടുള്ള കല്യാണം തലേന്നെ തൊടങ്ങും ഇ ഇതിപ്പോ എട്ടും എട്ട് ദിവസ ത്ത് മുമ്പ് തൊടങ്ങും അരികുതിർത്ത് കല്യാണോം ബ്രൈഡ് ട്യൂബിയും അങ്ങൻ ത്തോരൊ കൽ
അതെ കൊറ്ച്ച് പ്രായം ചെന്നവരുണ്ടായാലേ അവർക്ക് അത് ഓല്കൊക്കെ അതൊരു ഇത് അധിക ഒര് ഇതായിട്ട് തോണ കൗതുകത് തോന്നാണെ എന്താപ്
അഹ് ആഹ് ആഹ് ഇ ഇപ്പത്തെ അതൊന്നില്ലല്ലോ. ഇപ്പോ ഫുള്ള് ഓഡിറ്റോറിയത്ത് പോയിക്കാണ്ട് കല്യാണം കഴിച് പോര്ലല്ലേ ഉം ഫേൻസ് ഈ ഐഫ് സ്വർണാന്നും ഇപ്പം പണ്ടത്തെ ഇപ്പത്തെ കുട്ട്യേക്ക് ഇഷ്ട്ടയില്ലാണും ഫുൾ ഫാൻസി ആയി മൻസ്സല്ലേ കുട്ടികളെന്താ പറെഞ്ഞ അയ്നൻസരിച്ച് ഇമ്മാരും ഇപ്പാരും ചെയ്തുകെടുക്ക ആഹ് ആഹ് കുട്ട്യേ വന്നപ്പോ സാർ ഒന്നും മാണ്ടൊല്ലൊ ഇണ്ടായാൽ ഇതെനെ പ്പൊ സ്വർണം സിമ്പിള മതിന്നാണ് കുട്ടികളൊക്കെ
അതന്നെ വേണ്ടല്ലല്ലേ അതിപ്പോ കെട്ടാതെ നിന്നവർക്കൊക്കെ അതൊരു ഉപകാരത്തിലായി ഇപ്പൊ പണ്ടെന്തായാലും കെട്ടാത്തവർ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെ ഈ പാവ പെട്ടോല്ലെ പിന്നെ പണ്ടം കിട്ടൂ ളു
ആ അത് ശരിയാ ഉള്ളല് അത്ര പോലക്ക് വേണ്ട ആ ഉം അത് ശരിയ
ഇപ്പൊ എല്ലാരും ഒരേ മതിരി ഒള്ളല്ലും ഇല്ലാത്തല്ലും എല്ലാവർക്കും ആർക്കും വേണ്ട പണ്ട അതുകൊണ്ട് ഇപ്പ അത അങ്ങനെ ഒരു ഫാഷനായിമാറി ഉം ഉം ഉ പിന്നെ പറയാത്
ഏ
പലയാധി ഇതെ ഇതെ ബെ ബെ ഫാൻസി സാധനങ്ങളൊണ്ട് കിട്ടാൻ പല പല സെറ്റ് മാലയിട്ടും വളയിട്ടും കാതിത്തരം സ്വർണക്കെ മാറ്റിവെച്ചിട്ട് അതിട്ട് അല് വിരിക്കാണ്
അതിനിപ്പോ റെന്റ് എടുക്കാനും വേണ്ടി ഏതും സാധനം കുഞ്ഞി സാധനം വരെ റെന്റ് എടുക്കാൻ കിട്ടും
അതെ ആ ശരിയ പൈസ കൊടുത്ത എല്ലാം കിട്ടും ഉം ഉം
ഇത് അനുസരിച്ചോ നമ്മുക്ക് ഡ്രസ്സ് അനുസരിച്ചോ ഒക്കേ ചെയ്തരും
പക്ഷെ യ ആ
അയ്ന്നുള്ള ആൾക്കാരും ഉണ്ടല്ലോ മേക്കപ്പ് ചെയ്യാനും
എല്ലാത്തിനും ഉണ്ട് ആരും കണ്ടു മെനക്കെടാ ഒരു ബുദ്ധിമുട്ട് വേണ്ട കൊണ്ടരാ
ആഹ് മുഠായി ഒടുക്കല്. കല്യാണത്തിനിപ്പൊ മുഠായൊടുക്കല് അങ്ങനെതന്നെ. വൽ ഒരു പെട്ടിലല്ലേ മുട്ടായി പണ്ടൊക്കെ ഞമ്മുക്ക് ചെറിയൊരു പൊതി തരില്ലേനീ
ഇപ്പ അതൊന്നില്ല മറ്റേപ് ഉം അങ്ങ
മുഠായികൊണ്ട് മറച്ചല്ലേ പെട്ടി ഓരോ സൂക്കേസോ വല്യ വല്യ പെട്ടികള് കൊണ്ടരാ
ഒരു കൊട്ട പോയലോ കൊട്ട മുഠായി കൊട്ട്
ആഹ് ആഹ് അതൊക്കെ പോയിപ്പോ ഇപ്പൊക്കെ മോഡലൊക്കെ പോയിപ്പോ ഫുൾ പെട്ടിയാണ്.
ആഹ് അപ്പൊ പെട്ടി. പെട്ടിയാ മറ്റേ പെട്ടി ആ ഇം പൊറത്തേക്ക് കാഴ്ച കാൺണ സെയിസ് ആ പെട്ടി ഒഴിവാക്കി ഇപ്പൊ സാദാ ഈ ഗൾഫ് പെട്ട്
ആഹ് ഇപ്പൊ ഫുള്ള് ഗൾഫ് പെട്ടിയാണ് അത് രണ്ട് മൂന്ന് പെട്ട് കുട്ടിയ്ന് പൈസ ചെലവാക്കണേനും ഉം എന്താണ് ആ ഇപ്പത്ത നമ്മള ആൾക്കാർക്ക് മൊടക്കില്ലല്ലോ.
ഊ ഹു ഹും
ഏ എത്രയും ചെലവാക്കുവല്ലോ പാ ഏതും പാവങ്ങ ഇത് പാവങ്ങക്കാണിതക്ക ഭയങ്കര ബുദ്ധിമുട്ട്
ഊ പാവങ്ങള് ഉടുഞ്ഞണ പോല ഇവരേ കൊണ്ട് കഴിയൂല പിന്നെ ഓൽക്കും തന്നെ കട് കാട്ടിട്ടെങ്കിലും അങ്ങനെ ചെയ്യണം.
മ് എല്ലാരുടെയും ഇടയിൽ ഇതാവണ്ടേ എല്ലാരും ചേരുമ്പോൾ ഓൾക്ക് -
ചെയ്യണ്ടേ അല്ലഞ്ഞാ ഓല് മോശക്കാരായി വരെല്ലേ... ഏഹ് ഒരു ചെക്കന് പെണ്ണ് കൊണ്ടര് നെങ്കിലേ
ഉം ഭയങ്കര ച് ഉ ഊം ഈപ്പം ചെക്കൻമാർ ഇതും അരി കൊതുകല്ല് എത്ര എങ്ങാണ്ട് ദിവസം മുൻപ് തുടങ്ങും പൈസ - ചെലവാക്ക് അത് പെൺകുട്ടികൾ - ഇപ്പൊ ആൺകുട്ടികളും തുടങിയ്ക്കുന്നു ചെലവാക്കുന്നതിനു കുഴപ്പമില്ലല്ലോ ഇപ്പൊ
ഡെലിവറി കഴിഞ്ഞ്ട്ടു പിറ്റേന്ന് ആ കടം കിട്ടിട്ടാണെങ്കിലും സാറ് ആക്കണം അത്രയുളളു ഉസാറ്ല് ങ്ങട്ട് കഴ്ച്ചെണം കല്യാണം അതെല്ലാരീലും മേലെ വേണംന്ന്ല്ല നെലിം ഓളെന്തേയ്
ആഹ് ഇപ്പൊ ഒ ഒരാൾത് കണ്ടായിനികാട്ടി മേലെ എന്താ ചെയ്യാൻ കയ്യാ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചിന്തിച്ച്ണോല് ഫുഡൊക്കെ ഒരു ദി മിഞ്ഞാന്ന് പോയ ആള് കല്യാ ഇതിനൊക്കെ എത്ര വീതം ഫുഡ് ഡാണറിയോ വൈകുന്നേരം കല്യാണ ആയാലും ബിരിയാണീം പിന്നെ പത്തിരി പൊറോട്ട അങ്ങനെ ത്ത പലവിധം ചിക്കൻ കൊണ്ടുള്ളതും ബീഫോണ്ടും ഇതൊക്കെ ഒരു ഒരു എത്ര എൻ പല വിധം ഫുഡുകളാ
ഉം അതേന് ഇപ്പൊന് ഫുഡ് രാത്രിക്കും പകലൊക്കെ ഒരേ മാതി അതില്ല രാത്രി രാത്രി വെറുംചോറും അതിക്കെന്തേലും ആയാ അത് രസേനി ഇപ്പ അതല്ല ഇപ്പൊ രാത്രി ബിരിയാണി പകലാച്ചെങ്കി അതിനു മേലെള്ളത് ഇപ്പ ആർക്കും വേണ്ടാ തിന്ന് തിന്ന് തിന്ന് തിന്നാർക്കും വേണ്ടാ തെയ്ക്കണ്ട്
ആ അയ്ശരിയാ ഇപ്പൊക്കെ എല്ലോട് ത്തും ഇതെന്നെല്ലേ പിന്നെ അവനാന്റെ വീട്ടിലിപ്പോ എടക്കടക്ക് ബിരിയാണി ആയിട്ടും ഓ ഓരോന്ന് ഇണ്ടാക്ക്‌ണോണ്ട് പണ്ടൊക്കെയേനി നമ്മക്ക് ഉം ഒരു കല്യാണൊക്കെ ഉണ്ടായ ബിരിയാണി ക്ക് പൂതി അങ്ങനെക്കെ ഇപ്പൊക്കെ ഓര് ഇപ്പ അത ഇപ്പൊ യൂട്യൂബ്ണ്ട് അവനാന് സൗകര്യങ്ങളും കാര്യൊക്കെ ആയപ്പൊ അവനാനെന്നെ എപ്പ പൂതി വരിയാണെങ്കിലും ഉണ്ടാക്ക അല്ലെങ്കിൽ ഇപ്പൊ കടേന്ന് എപ്പോ പറഞ്ഞാലും ഹോട്ടലിൽ നിന്ന് കിട്ട
ഏ അരക്കിലോ ഒരു കിലോന്റെ ചി ചോടെ എത്തി കൂടിം കിട്ടണ കാല
വീട്ടിലിരുന്നാണ്ട് ടൊമാറ്റോ സ്വിഗ്ഗിയോ എന്തിക്കെ ഓർഡർ ചെയ്യ ഭക്ഷണം പൊറത്ത് ത്ത്ന്ന് ഹോട്ടൽന്ന് ഇപ്പൊ അങ്ങത്തെ കാലല്ലേ ഒന്നിനും ഒരു പൂ ഇതില്ലല്ലോ പ്പൊ
ഉം ഉം അതില്ല പക്ഷെ നമ്മളെന്നെ ണ്ടാക്കാ മടിച്ചിട്ട് വേഗം ഓർഡർമക്ക്‌ ക്ക്‌ തിരി അന്നേരം പക്ഷെ ഭക്ഷണം നല്ലത് ഫുഡ് ഞമ്മള് ഉണ്ടാക്കുന്ന ഫുഡ്ന്നെയാണ് ഏറ്റവും നല്ലത്
മ് മറ്റേതമ്മള് അജിനാമൊട്ട ഇട്ട ബ ഫുഡും അയിത്ത മയോണീസുക്കെ ബയങ്കര കേടാണല്ലോ ആ ഇത് നല്ല അത് വേറെ ടേസ്റ്റാണ് പിന്നെ മെൻകെടും മാണ്ട സാധനം വാങ്ങണ്ട പൈസൊടുത്താ പോരെ നമ്മക്കൊന്നും മെ കൈയും മെനക്കെടേണ്ട ആവശ്യല്ലല്ലോ
അതില്ല പിന്നെ മ്മക്ക് ഇരുന്നാ മതി കൈ കഴ് ക്യാണ്ട് ഇരുന്ന ഭക്ഷണം മുന്നേക്കിണ്ട് എത്ത്അ പ്പ അയ്നാട്ട് ആൾ ർ നടക്ക പെട്ടി കൊണ്ട് നടക്ക ഓരോ കാലത്തിനുസരിച്ച എല്ലാ നീക്കങ്ങളും കാലത്തിനനുസരിച്ച് അങ്ങ് നീങ്ങി നീങ്ങി പോകുനിലെ
ഉം ആ ശരിയാ
എല്ലാ വേഷങ്ങളും അങ്ങനെതന്നെ കല്യാണം അങ്ങനെ തന്നെ ഫുഡും എല്ലാ കാര്യങ്ങളും ആധികത്തെ മാധികത്തെ കൊടേം വ ഇതൊന്നും മേണ്ടല്ലോ ഇപ്പോ കൊടെം ചൂടി കണ്ടല്ലേ ആ പുതുക്കും ഇപ്പഴത്തെ വല്യ കൊട ചൂടിന്ന് പൂത്തിക് രണ്ടു രണ്ടു വീതാ
രണ്ടു രണ്ടു വിധാണ്
ആ നാല് കാല് പുടിച്ച ണ്ട് കൊടെം ചൂടി കൊണ്ട് വരുന്നത് അന്ന അതല്ല അത് ഒരു ആ ഒരു കൊട പിടിച്ചാണ്ട് ആ പുതെന്തിനകൊണ്ട് പോവല് നിഅതേനി വെയിലാണെങ്കിം മയയാണെങ്കിം പുതെനെംകൊണ്ട് കൊടേംചൂടി പോര അത് ഒരു രസം മാതിരി അരുണ് ഇപ്പതല്ല പ്പ നാല് കാലും കുറെ കുടിപ്പ് കൂടി വരവ് അല്ല വേറെ എന്താ പ്രത്യേകിച്ച്
ചായ കുടി കഴിഞ്ഞോ
ആ ചായ ഒകെ കുടിച്ചാണ് അങ്ങനെ ഇരുന്നപ്പ്ളാണ് മറ്റേ വേറെന്നാ പിന്നന്ന ല്ല ന്നായ്ക്കോട്ടന്നാ ന്നാ ശരി എന്നാലട്ടാ ആ ആയ്ക്കോട്ടന്നാ ഉം